കേ‌ക്കിളെ
ആഹ് ഇണ്ട് കേക്ക്ണ്ട്
ഹലോ
ആഹ് കേക്കണില്ലേ
ആഹ് കേക്കണ്ട് കേക്കണ്ട് ഒന്നത് കേക്കാതാഗുവേ
തൊടക്കത്തില്
ആഹ് തൊടക്കത്തിലൊന്ന് കേക്കാ അവിടെ അടയൊക്കെ വഴയല്ലേ ഇപ്പൊ പൊറത്തിറങ്ങാനും കുറവില്ല
കട്ടിലുമന്ന് ഇറങ്ങും വേണ്ട കജ്ജ് നനക്കും വേണ്ട
ഉം മഴ മഴ മഴ ഇങ്ങനെ പെദ്ദട്ടെ മെള്ളം വേണ്ടേ
മഴ പെയ്യട്ടില്ലേ മഴിപ്പ പെയ്തട്ടില്ലല്ലേ
മഴ പെയ്തിട്ടല്ലല്ലോ മഴ ഒരിസ്
ശരിക്കും മഴ ഇപ്പളാണ് പെയ്തേക്കണൂന്ന് തോന്നണ് കാരണം തണു വരുന്ന ഇപ്പളാണ് ഇപ്പൊ ഈ ഒരു നാലിസം കൊണ്ട്.
അംസന്റെ മോള് പറയണിണ്ട് ഇന്ന് ഭയങ്കര തണുപ്പാല്ല കുഞ്ഞാമാന്ന് പറയെണ്ട്.
ല്ല ഇതുവരെ മഴ പുറത്തെണ്ടെങ്കില് ഞമ്മള് വിയർത്തൊലിച്ചു ചെയ്യും.
ആഹ് നല്ല ഒളിച്ചേരുന്നു
ളാണിപ്പോ മഴ ഞമ്മുക്ക് കൊണ്ട്
ഉം മഴ ഇണ്ടാവട്ടെ മഴ പെയ്ത് വെള്ളം ഇണ്ടാവട്ടെ അല്ലെങ്കി അടുത്ത തൊണ്ട് ഞമ്മളെ വെള്ളത്തിനതൊണ്ട്
ഉം
എന്നിട്ട് വേറെന്ത ഒരു പെണ്ണമ്മ മാമ എന്താ ഒക്കെയോ പോരാൻ പറ ഇപ്പടാന്നൊക്കെ പറയെണ്ടല്ലോ
പോരാൻ പറപ്പെടല്ല കിടക്കാൻ കൂട്ടക്കണില്ല ഇന്നലെ അങ്ങട്ടെസ്ള്ളൊക്കെ വന്നീനു പറഞ്ഞു ഇം
ആര്
ന്നലെ ഓല് രാത്രി വന്നപ്പോലപ്പം പൊന്നീനു
ആഹ് ആഹ് ഇപ്പൊരെണ്ണം പറഞ്ഞിരുന്നു മാമാക്ക് പ വണ്ടിയില് പോകാൺച്ച മാമാനും കൊണ്ടോകാല്ലോന്നൊക്കെ പറഞ്ഞിരുന്നു.
പിന്നെ ഇല്ലമ്മത്ത് കടക്കൂല അത്രേ ഇന്റെപ്പൻ ജാഫറിന്റെ കു കട്ടി പോന്നേനു ഓനില്ലാതെ ഞാൻ കെടക്കൂല്ല
അതന്നല്ലേ മഴ പെയ്ത ഒരു സ്വഭാവാണ് എന്താ പറന്നോ കൂട്ട്യാള് തോട്ടിലേക്കെറന്ന് തോട്ടി പോയിട്ടിണ്ടാവും. ഞാൻ പറയും മാമ നിങ്ങളിണ്ടായിട്ട് എന്താ കാര്യം നിങ്ങളടുത്ത് നിങ്ങളെണ്ടായും നിക്കൂലല്ല ഞാൻ പറഞ്ഞ കേക്കുന്നരം ഒരു പൊറത്തിറങ്ങൂലാന്ന്
ഞങ്ങൾ പറിം
ഞാൻ വരച്ച വരണ്ട് ഇപ്പറ പോലും കടക്കൂല അല്ലേ
ഇനിപ്പെന്താ കാ ഇന്ന ഇത്‌ ഇതങ്ങനെ
ഉം
പിന്നേ
ഓക്കെ ഏഹ് ആഹ് മ എന്നോടും പറഞ്ഞിരുന്നു ചെലപ് ചെല ഇപ്പ അങ്ങട്ടെ കടക്ക കടേലൊരു നീച്ചക്കാരൻ ഇന്റെ മാല ഇണ്ടായ്ല്ലപ്പൊ ഇവിടെ എവിടെയാ പൊ തോച്ചു അതില് ഞാൻ പറ മാമങ്ങളെ മാ മാലേന്ന് വെച്ചു മാലേ ആ മാലണ്ട് ഞാൻ കൊടു ആ അത് ഞാൻ പാത്തേച്ച്ക്ക്ണ്റ്ഞു പൈസീണ്ടായിന്ന് കൊറെ പൈ ഒ ക്കെ ഞാൻ പറയും പോകുമ്പോതരുന്നറിം അപ്പങ്ടറങ്ങി കടക്കും കൊറചെയിഞ പിന്നെ പറയും.
അത് മാരി ഒരു പെണ്ണ് പറഞ്ഞു ഒരു മാലത്തേർക്കും കൊറച്ച് പൈസത്തർക്കും ഇ ന്നെ തെരയാ തെര മാലാറ എവിടമ്മ മാലാ ഉണ്ടയിര്ന്നൊയ് ച്ചൊരുമാല എവിടാവോയ് ഇ ച്ച ങ്ങക്കൊന്നും മാലല്ല നോക്കാണി അൻക്കും ഇല്ലെ ചോയ്ച്ച് ഏ. ക്കൊന്നും ഇഞിപ്പെന്തിന ഞമ്മക്കൊക്ക മാല.
ന്നാ ഇന്റെടത്ത്ല്ലെ ന്റെടുത്ത് ല്ലെങ്കി ഇന്നോട്റാക്കാരം എട്തുപോ അൻ്റെര്തൊരു മാലണ്ടാര്ന്ന്ലെ അതെടുത്തു ചോയ്ച്ചൂം അതൊ കരീൻചെയ്യും
സലാത്ത്മാല ണ്ടായിന്നല്ലോ ങ്ങളെര്ത് അത് അവടെണ്ട്ർഞു അത് മതി നമ്മക്ക്. ഇന്ന് അയ്മഎന്തേങ്കിലും ചെല്ലിയാൽ നമ്മക്ക് നാളെക്കിന് അതേയ്കാരം. എത്ത കൊറെ മാലീ. വളീകട്ട് ആ. ആഹ് അൻ്റെര്ത്തൂല്ലെച്ച് ഏ ഇച്ചൊന്നുല്ല ച്ചയിന് പൂതീല്ല ങ്ങക്ക് പൂതിണ്ടോയ്ച്ചു. എന്തിനാപ്പാ കൂറെ മാല ഹ് ഹ് അപ്പൊ ഞാൻ പറാ വല്ലാതെ തെർക്ക് കൂട്ടണെങ്കിൽ ഒരു ഇരുപത്തഞ്ച് ന്റെ അങ്ങനത്തെ ഒന്നാണ് വാങ്ങി കൊടുക്കേണ്ടിരും. അല്ല അയിനൊ പു കിട്ടണെങ്കി ഞമ്മളിപ്പോ?
ഇത് ന്നെ ഇപ്പോട്ട്ലല്ലോ അപ്പോ ഇങ്ങനെ പാത്തേച്ച്ക്കുണൂന്ന് പറഞ്ഞാലപ്പൊ നിക്കും ചെയ്യും.
ഏ അതേപോലെ പൈസ പൈസ ഞാൻ പറഞ്ഞു. ഈ പത്തിന്റെ നോട്ട്ള്ള രണ്ടെണ്ണാങ് കൊടുക്ക. അല്ലെങ്കിൽ പിന്നെ ഇ മി പൈസാണന്നാ പിന്നെ ത് എന്താന്നറീയല്ല അപ്പൊ ഇതി സന ഡെമ്മി പൈസ ഈ ഇസൂന്റെര്ത്ത്ണ്ട് അതൊരു മൂന്നാൽണം കൊടുത്താമതി ഏതായാലും പീടിക്കോവാനൊ ന്നുല്ലലൊ ആ പീടിക്കോവാനൊല്ല ആ അങ്ങനെണ് ബുദ്ധിമുട്ട്.
തെരക്കൂട്ടിയപ്പോ എന്താട്ടിന്നോ രണ്ട് ഇരുവീന്റെ നോട്ട്ണ്ടയ്ന്നു അതാണ്ട് കൊടുത്ത് ഇതാക്ക്ണു മ്മ പൈസഎല്ലാ താൺല്ലെ ന്റെ പൈസാറ്ഞ്ഞു ആറ്ഞ്ഞു അയില്നോട് ത്
പോരാൻ പുറപ്പെട്ടപ്പളേ
ആഹ്
മറ്റൊര് വന്നപ്പോ ന്നാള് കൊറച്ച് പൈസത് അപ്പൊ മറ്റൊല് ആരാന്ന് പറയാന്. കിട്ടുണ്ല്ല ആ മറ്റൊൽ വന്നപ്പോ കൊറച്ച് പൈസ അതൊക്കെ എന്തെ കാട്ടീഒയിചുത്രെ. ഏത് മറ്റൊല് മറ്റൊരൊക്പാടെ ന്നാളാമോന്തിൻ്റെ മൂട്ടില് വന്നില്ലെ അപ്പൊ ഓൽരുക്കൊന്ന് പറ പൈസ മതീന്ന് ആ അയില് അസി ഒരു മുപ്പുർപ്പി എടുത്ത്ക്കാണ്ട് കൊടുതൂതരെ ത കുൻടിലെ മ്മാ പൈസ. താര് തന്നെയ ഇങ്ങൾ ഇതാര് വെച്ചതാ ആ മറ്റൊര് തന്നത് അന്ന് ഞാൻ പാതേചലെയ്നോ അത് ആ അതന്നെ അത് ഓൽ തന്നീന്ന്. കോളർമയില്ലാതെ അപ്പൊ അത് കൈപിടിച്ച് പോയി എത്ര എന്താന്നും അറിയില്ലല്ലോ
ആഹ് അതറീണിയുല്ലൈ. എത്രയാന്നറിയില്ല ന്നാലുംവേണ്ടില്ല പൈസ വേണം.
പിന്നെ അള്യനോടോള് പറഞ്ഞുത്തരെ ങ്ങനി ങ്ങനിം ണ്ട്. അങ്ങനെ കുഞിക്കാശ്പത്രി പോകാൻ ആ അതായ്കോട്ടെ.
താന്നോടല്ലേ ആഹ് അത് പറഞ്ഞു പറഞ്ഞു.
പറഞ്ഞോ
ഏതായാലും അങ്ങനെ ഒക്കെ കജ്ജ്ണ്ട്
ഇതിലേറെ തരം താത്താതിര്ക്കട്ടെ. ഇതന്നെ ഞമ്മക്ക് സഹിച്ചാ പറ്റൂല്ല ഇനി ഇതിന്ന് വ്ട്ന്നങ്ങ്ട്ടൈ ബു ബുദ്ധി തൊന്നും പറ്റ കുറ്റക്കാരാ ഉഉം വേറെന്താ? ഷെറി പോയാവല്ലേ? ഹലോ ഷെറി പോയാവോലെ? അനക്ക് റെയിഞ്ച്? ല്ലാ ഹലോ
അണക്ക് റേഞ്ചില്ല
ആഹ് ഉണ്ട് ഉണ്ട് കേട്ടില്ലേ ഇല്ല ആഹ് ഇഅന്റെ തീരെ കേട്ടില്ല
ന്നാവല്ലേ
ആര്
ചെറി
അറിയില്ലട്ടോ
ആഹ് ചിലപ്പോള് ചിലപ്പോ ആ അനും ഉണ്ടെങ്കിൽ ഓള് ചിലപ്പോ രാവിലെ ള്ളൂ പോകുക
ആഹ് അനുവിന്പ്പൊ കാലമ്മെ മുറിയാവോണ്ട് അനു- ഇപ്പ സ്കൂൾ മദ്രസ്‌ മുടക്കി ആ ഇപ്പണ്ടാവക്കരം ഇപ്പൊ കുഴപ്പ അടുക്കളയിൽ ഡ്യൂട്ടിക്ക് കേറീകക്ക് ണ് അടുക്കളയില് ഡ്യൂട്ടിക്കറീക്ക്ണ് ന്ന്‌ പറഞ്ഞു കുല്ലേ
ആഹ് ആഹ് ഞാൻ ഇന്നലെ പഠിച്ച പടി ഞാനും ആമിനും പറഞ്ഞിന് ഇജ്ജ് അന്റെ തല പൊന്തിയ പാ അടുക്കളയിൽ കയറും എന്താ അതെ ഞാമ്മൾ അന്റെ തോന്നലാണ് ജ്ജ് ചെന്നിട്ടില്ലെങ്കിൽ ശരിയാവില്ലന്ന് അവിടന്നോട്ടെ
ബാപ്പ ഇന്നോട് പറയാണ് ന്താലെ നോക്കാജ് ഞാനിനി പോന്ന് ഞാൻ വടക്കണിക്ക് ചെന്നോപ്പ എന്തന്നാ വീതനന്റെ ചേലും കോലന്ന പറഞ്ഞ് അതൊക്കവിടെ നിന്നോട്ടെ ഓൾക്ക് വെയ്ക്കുമ്പോ ചെയ്തോളും ന്താലും ആഹ് ന്നെ
അത് ഓളിങ്ങനെ കാണിച്ചു കൊടുത്തു അപ്പൊ അങ്ങനെ ഇജ്ജ് ഇങ്ങനെ കാണിച്ചു കൊടുത്തു ഇച്ചുണ്ട് മരുമക്കള് ഞാന് ഓലെ പണിക്കായിട്ട് കൊടു അതല്ല ഓലെടുക്കേണ്ടത് ഓല ന്നെ എട്
ആഹ് എടുക്കണം ഓള് എടുത്തോട്ടെ അപ്പൊ ഇന്നലെ മറ്റൊൾ തിരുമ്പി കുളിച്ചപ്പോ മൂന്നര മൂന്നര മൂന്നെ മുക്കൽ നാലണി ആകാനയിക്ക്ണ് ഒരു പോര-
തന്നെയാണ്
അപ്പൊ പറയണെ എന്നും ഓൾതങ്ങനെ തന്നെ എന്നി തന്ന ഒക്കെ കഴിഞ്ഞിട്ട് ഒള്ളോതേരെ ഒന്ന് ചോറ് വൈച്ചുള്ളു തുണി ആൾ കൊടുന്ന് മടക്കി വെച്ചിട്ടൊക്കള്ളൂ തരേ ചോറ് വൈച്ച അപ്പൊ ഞാൻ ഇന്നലെ ഉം പിന്നെ മണി പറയാണെ ആഹ സിരാജ് കടക്ക സിറാജ് കടക്കുന്നട് ത്തേക്ക് കേറൽ ഇല്ല എന്ത്‌ത്താണ് അവിടെന്നൊക്കെ പറയ്ണ് ണ്ട്.
മേലേല്ലേ
ഉം ആകെ സിഗരറ്റ് കുറ്റി വേറെള്ള തൊക്കെ ഉണ്ടെന്ന പറയുന്ന എന്തിലാവട്ടെ ആഹ് എന്തെലാവട്ടെ
ഓനപ്പള്ളേലും പോയിട്ട് അവിടെ കടക്കും ഓണിച്ചവര ഓല് താഴത്തും അല്ലേ
ആഹ് അയ്നാണ് എങ്ങനെ മണിയറണ്ട് എങ്ങനെ അവിടെ പനിച്ചാതിരിക്കാന്നൊക്കെ പറയണ്ട് അവിത്തെ ഇതുകൊണ്ട് മാമാന്റെ ആമിയറണ്ട് നാളിന്നോട് ആമ്യ ഓളെപറേണ് പിന്നെ ചെന്നി ആകരം ത് അതിന് മരുന്ന് കൊടുത്താൽ മതി ഇപ്പ തന്നെ എവിടെ കൊ എവിടെ പോയണ്ട് മരുന്ന് കൊടുന്ന് കൊട്
അയ്ന് ചെന്നി ആണെന്ന് നമുക്ക് അറിയാലോ പിന്നെ ചെന്നി അല്ല ഇത് ഇപ്പോ അറുപതു ഇതൊക്കെ കഴിഞ്ഞില്ലേ പ്രായത്തിന്റെതാണതെ
ആഹ് അതന്നെ ആഹ് ആഹ് സോഡിയം കൊറവ് സോഡിയം കൊറവിന്റെയാണ് പ ഈ ചന്നി അയില് ഞാൻ പറഞ്ഞ് അ
പറ ഇപ്പൊ ഇങ്ങനെ ഉള്ളലോ അതിന്റതായിട്ടുള്ള വേറെതോന്നും കാണി
അപ്പൊ അല്ല ഓൾ പറയാ അതിപ്പ തന്നെ നോക്കിയാൽ മതീന്ന് ഓളെ മോൾട്ടി ഓളെ വല്യമാക്കിങ്ങനെ വല്യമാക്ക് ഇങ്ങനെയാരുന്നു ആട്ടോൽ ഇങ്ങനെ കൊണ്ടു കൊടുക്കാണ് ഇപ്പൊ തന്നെ തുടക്കത്തി തന്നെ നോക്കാന്ന് വെച്ചാല് അതറിയില്ല അല്ലെങ്കിൽ ഇത് മാമാന്റെ കാര്യങ്ങൾ ഞ്ഞിപ്പ അപ്പോഴൊക്കെ മാമങ്ങനെ ചെയ്യണ്ട് ചിലപ്പോ ഒരു ദിവസം കക്കൂസത്തെ ഡോറിന്റെ അത്ര കക്കൂസിന്റെ ക്ലോസറ്റിന്റെ ഡോറി ന്റെ ത്രെ അട ക്കുണ്ടത്ര വലിച്ചെടുക്കുണേ അപ്പ എടുക്കാ മാ എന്തിനാ മാമ്മ അത് ഇച്ചോന്റൊന്നും മാണ്ട ഇജ് ഞാനത് അ അയ് ഇട്ത്ത്ട്ടെല്ലെ ജ് പറ്യണേ ച്ച് ഓന്റൊന്നും മാണ്ടാന്ന്ത്രേ
ജസ്റ്റ്ണല്ലേ അമ്മേക്ക് ഞാൻ പോയ അപ്പ മാമനല്ല നോക്കിന്നല്ലേ
ഇച്ചന്റൊന്നും മാണ്ടാർഞ്ഞാണ്ട് തായിർഞ്ഞ് അതേ പോലെ അതൊക്കെ ഇ തോന്നലകൾ എന്താണോ ഞമ്മള് ഓള് പറയാ അങ്ങനെയല്ലേ ഞാൻ പറഞ്ഞു അത്പ്പ അന് മാത്രം ഇല്ലില്ല അവളല്ലേ പറഞ്ഞേ
സംഭവ അപ്പൊ ഒറ്റപ്പെട്ടു എന്നുല്ലരു തോന്നലാണ് അത് പറഞ്ഞേ ഇവൻ പെരേൽ ഒരു നാള് ഇങ്ങനെ ഇരുന്നപ്പോ പ്പളെ ആഹ ആരു ഇല്ലല്ലേ പോ മ റ്റേ ഞങ്ങള്ങ്ങനെ ഇര്ന്നീന്ന് അ അതാണ് സംഭവം
ആഹ് ഒറ്റപ്പെട്ട് തോന്നീക്കന്നെ അ സംഭവം
മറ്റേത് ഞങ്ങള് ഇങ്ങനെ പിന്നെ ഇരുന്നീര്ന് അതല്ലേ പോയി പോയില്ലേ അതാണിത് ആഹ
എങ്ങെനെ ആയാലും ഒര് ത ക കീരിം പാമ്പു ആണ്
അതിന് ഞാൻ പറയാ ഓര് തെരക്കൂടിയക്കാരും ആഹ് തെരെക്കൂടെയ്ക്കാരം ചെൽപ്പോ ചെൽപ്പാെ വർത്താന് പറ്യേയ്ക്കാരം ന്നാലും ഓല് രണ്ടാളും ആ സിറ്റൗ പെട്ടന്ന് പോന്ന കണ്ടിട്ടില്ലല്ലോ
ആ വിട്ടിരിഞ്ഞഞ് നൽക്കലല്ലല്ലേ എപ്പളേല ഒരു മാവമ്പോ പാലക്കടത്തേൊ ഒന്ന് പോക്പോഴൊക്കെല്ല അല്ല ഒന്ന ഇല്ലോ
അതാണ് ഇപ്പത്തെ ഷോക്ക് അതും പിന്നെ മറ്റാേനും രണ്ടും ഒപ്പാണ്ട് പോയി
ആഹ പിന്നെ പ്പ നമ്മള് നമ്മളെങ്ങനെ ആണങ്ങളോട് വർത്താനം പറഞ്ഞ നിക അത് മാമാ അപ്പം മാമാ അവ്ടാന്ന് പോകും അവ്ടെ വന്ന് നിക്കൂലേ അയല് ഞാൻ പറിം
മാമനോട പറയാ മാമ ഉങ്ങളും പിന്നെ ഇവിടെ വന്നിഇരുന്ന് നോക്കാണ് എന്ന പറയും അപ്പൊ എന്താട്ടാ
എപ്പടെ വന്നി ട്ടാല്
ഉം
നിവരും അ അല്ലെങ്കിന്താ
പിന്നെപ്പോ ഇ ഇപ്പൊ പോയിന്റെക്ക
ഒക്കെ
ഓൻണ്ടെങ്കിലും കൊറേ ഇത്പ്പ ഞമ്മൾക്ക്‌ ഇത്ര അന്തംവിടല്ണ്ടായ്ന്ന്ലാ
ആഹ അതണ്
എന്നാലും പോയോടത്ത കൂടി ഒക്കെ പടചോൻ സുഖയി കൊടുക്കട്ടെ ഇവിടെ എല്ലോര്ക്ക്‌ ശാന്തി സമാധാനം കിട്ടട്ടെ ന്നായ്ക്കോട്ടെ ടൈമ് കെ
നാ ശരി